ആഹ എന്താ വിശേഷം
ആഹ കേക്ക കേക്കണില്ലേ
സൗണ്ട് കുറവാണല്ലോ
ഇപ്പൊ കേക്ക്ണ്ടോ
ആഹ അപ്പൊ കേക്കുണ്ട് പറയും
ആ അത് ഫോൺ എടുത്ത ഉടനെറ്റവും ചിലപ്പോം കണക്റ്റ് ആകല്ലേ
ആഹ
ഭക്ഷണം ക്കെകഴിച്ചോ?
ഓ ഭക്ഷണമൊക്കെ കഴിച്ച്
എന്താ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ
സ്പെഷ്യൽ ഒന്ന് ഷവർമ്മ
ഷവർമയാ
ഉം
ഇപ്പൊ ഭക്ഷണം അരി ഭക്ഷണം തന്നെ വേണ്ന്നുണ്ടാവൂലല്ലേ ഉ എനിക്ക് നേരെ തിരിച്ച എനിക്ക് ചോറ്ന്നെ കിട്ടണം എന്ത് കഴിച്ചാലും എന്റെ സമാധാനത്തിന് ഞാൻ കുറച്ച് ചോറ്ന്നും
അങ്ങനെയൊക്കെന്നെ നി ഞനും
ആഹ ഇല്ല ആഹ ഞാൻ പിന്നെ കഴിച്ചൽകുറവ അത് കൊണ്ട് കുഴപ്പല്ല കല്യാണത്തിനു മുമ്പ് ഏത് ഭക്ഷണം കഴിക്കണങ്കിലും ഇപ്പ നെയ്ച്ചോറാണെങ്കാലും ബിരിയാണി ആണേലും മന്തി ഫ്രൈഡ് റൈസ് ഒക്കെ ആണെങ്കിലും ഇക്ക് ആ നമ്മളെ വെറും ചോറല്ലേ സാധാരണ ചോറ് അത് തിന്നണം അത് തിന്ന് കഴിഞ്ഞിട്ടുള്ളു ഞാൻ അങ്ങനെത്തതൊക്കെ കഴിക്ക അങ്ങനെ ശീലം ഇപ്പൊ പിന്നെ കൊറെ ഒക്കെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ കഴിച്ചു കഴിച്ചു ശീലമായി അത് പോലെ കാർ യാത്ര പറ്റൂല അപ്പോത്തിന് ഈ തലവേദന ചർ ദി അങ്ങനത്തെ കൊറെ പ്രശ്നങ്ങളൊക്കെണ്ടയ്ന കാറിന്റെ ഉള്ളിൽ കയറിയ അപ്പന്നെ ഏസിന്റെ സ്മെല്ല്കിട്ടും ഇനിക്ക് കാറിന്റെ അതൊക്കെ ശീലായി ഇപ്പൊ കൊഴപ്പൊന്നില്ല എ സി ക്കെ ഇട്ട് പോകും മറ്റേ ഗ്ലാസ്‌ താത്തണം പൊന്തിക്കാൻ പാടില്ല അങ്ങനെ കുറേ ഡിമാൻഡുകളൊക്കെണ്ട്
ഉം
ഇപ്പോ ഓക്കെയായി
ഇനക്ക്ങ്ങനെ ഇനിക്കും ട്രിപ്പൊക്കെ പോകുമ്പോത്തിന് ഛർദ്ദിയ
ആഹ് ഞാനാദ്യം ഈ ഛർദിക്കാതക്കള്ള ഗുളികൊക്കെ ഇണ്ടല്ലോ അതൊക്കെ കുടിച്ച്കാണ്ട പോയിന്നേ ഞങ്ങള് ഈ എന്താ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ഡിഗ്രി കഴിഞ്ഞതിന്റെ ശേഷം കമ്പ്യൂട്ടറിന്റെ കോഴ്സ് ഡി സി എ എടുത്ത് പഠിച്ചിനി
ആഹ
അ അത് പഠിച്ചപ്പോ എക്സാം അതിന്റെ എക്സാം ദൂരത്താണ് ട്രെയിനിനൊക്കെ പോണം പിന്നെ ബസ്സിൽ പോണം, അങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങാടിപ്പുറം വരെ ട്രെയിനിൽ പോയി വാണിമ്പലത്തന്ന് പിന്നെ കറിങ്ങാണ്ട് പിന്നെ അങ്ങാടി പുറത്തുന്ന് എന്താ ബസ്സിൽ യാത്ര ഉണ്ട് കുറെേ മണിക്കൂർ കുത്തിരിക്കാണ്ട് അപ്പൊ അങ്ങനെ പോ ഇൻക്കാണങ്കിലോ ബസ്സിലൊക്കെ പോയ എന്തൊ ശർദ്ധിക്കല ട്രെയിനില് വലിയ കുഴപ്പൊന്നുല്ലെനി ബസ്സിൽ അങ്ങനെ പോയപ്പോ പോ എന്താ ആ ഇല്ലാ അതു ഞാൻ ട്രെയിനിലാകുമ്പോ ഈ കുത്തികുലുക്കോന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഛർദിക്കാനോ ഇതിനൊന്നും വരില്ല കാറും ബസ് ഒക്കെ പോവുമ്പഴാണ് ബാക്കിലൊക്കെ ബസ്സില് ണെങ്കിൽ പിന്നെ പറിംവേണ്ട ഈ ബോയ്സിനെക്കെ സമ്മ
എന്റെ മക്കള് പറയും എന്താ ഓലുപ്പനോട് ഉപ്പാ ആള് ഓട്ടോറിക്ഷയും ഉ ജീപ്പൊക്കെ വാങ്ങിയ വേണ്ടി കാറ് വാങ്ങണ്ട കേട്ടോ ഓൽക്ക് ഇഷ്ടല്ല ഛർദി ഏ എ മക്കൾക്കൊന്നും പറ്റൂല
ആഹ ശരി, അങ്ങനെ ആയാലും ബുദ്ധിമുട്ടാണ് ആഹ് ആഹ അങ്ങനൊയാലും ബുദ്ധിമുട്ടാണ്. ആഹ അതെ അതൊക്കെ കെതിയേഡ് തന്നെയാണ്. എന്റെ ഇമ്മൊക്കെ അങ്ങനത്തന്നെയിനി എന്റെമ്മന്റെ വീട്ടക്ക് പോകുമ്പോ ഈ ദിക്കാതിക്കാന് ഈ നാരങ്ങണ്ടല്ലോ നാരങ്ങ വേടിച്ചിങ്ങാണ്ട് അത് ഇങ്ങനെ ആ ചെറുനാരങ്ങ അങ്ങനെ ഇടക്കടുക്ക് ഇങ്ങനെ മണത്ത്ങ്ങാണ്ട് ഇങ്ങനെ പോവാ, അങ്ങനെ അങ്ങനെ ആവുമ്പോൾ ശർദ്ദിക്കാൻ വരൂലോലൊ ചേലോൽക്ട്ടോ ഇനക്ക് എന്ത് കട്ടീട്ടും കാര്യല്ല
ചെലോൽക് എന്ത് കിട്ടി ഞമ്മള മ
അതെ നമ്മളെ മൈന്റാണ്. എവിടേലും യാത്ര പോവാൻ ആലോചിച്ചാൽതന്നെ ഭയങ്കര ബാഡ് ആണ് ആ ടൂറ് പോകുവാണെങ്കിലും എൻജോയ് ചെയ്യണ്ടോട്ത് നേര തിരി ഛർദിക്കോ തല വേദനിക്കോ ഏ നമ്മളക്കെതിയെടോ അങ്ങനത്തൊക്കെ ഒരു മൈൻഡ അപ്പൊ പിന്നെ അപ്പതന്നെ മൂഡ് ഓഫ് ആയല്ലോ ഇങ്ങനെ ഒരോന്ന് ചിന്തിച്ച്കൂട്ടണല്ലോ ചെലപ്പോരു കുഴപ്പവും ഉണ്ടാവൂല. അങ്ങനെ അന്ന് ബസ്സിൽ പോയപ്പൊ ഇൾക്ക് ഞാൻ ശർദ്ധിക്കാതിരിക്കാനുള്ള ഗുളിക കുടിച്ചു പോയി അല്ലെങ്കിൽ ശർദിക്കാൻ പേടിച്ചിട്ട്
ശരിയാ
ഏ
അത് ശരിയാണ് കാര്യം അപ്പമ്മക്കിങ്ങനെ മൈന്റിങ്ങനെ റെഡി ആയി വരണെങ്കിൽ കുറച്ച് പണിയ
ആ എന്നിട്ടെവിടക്കൊക്കെയാ ടൂറൊക്കെ പോയത്?
ഞങ്ങള് ഇങ്ങനെ കുടുംബസമേതം പോകല ഫാമിലി ട്രിപ്പായിട്ട് ഹസ്ബന്റിന്റെ കുടുംബത്തിന്നും പോവലണ്ടിന്റെ കുടുംബത്തിന്നും പോവലിണ്ട്
ആഹ എവിടുക്ക പോയേ?
ഇപ്പ കുറച്ച് മുന്നേ ഞങ്ങള് ഊട്ടി പോയി എന്റെ കുടുംബത്തിന്ന് പറഞ്ഞ കുളവും വയനാട്ടിലൊക്കെ പോയി റിസോർട്ടെടുത്തൊക്ക നിൽക്കലുണ്ട്
ആ ഉം ഞങ്ങൾ ഇപ്പ നാല് പോയി കക്കടംപോയിക്ക് ഒരു മാസയി ഇല്ല ഓക്കെ
ആ
അത്പോലെ റിസോർട്ടിക്കും വന്നു ഒരു ദിവസം ഞാനും ഞങ്ങള ഫാമിലി ആയിട്ട് ആ ഇനിയിപ്പോള്ള നീന്തേ നിങ്ങള് ഭക്ഷണൊക്കെ എങ്ങനെ, ഇനി അവിടന്ന് ഉണ്ടാക്കിയക്ക ഇനി അത് കൊണ്ട്പോയ്ക്ക ആ എന്തെ ഇണ്ടാക്യെ
ഞങ്ങള് മന്തി ഇണ്ടാക്കി
മന്തി അൽഫാമാ?
ഞങ്ങളെ കൂടെ ഒരാള് കുക്കിങ് അ ഇതുണ്ട് ഹോട്ടലില് വർക്ക് ചെയ്യണ ആള് അപോലെ ഫുഡ് ഒലുണ്ടാക്കി
ആ ശെരി ഞങ്ങള് പോയപ്പോ പിന്നെ ഞങ്ങള് പുറത്തുന്ന് ഏൽപ്പിച്ചക്കെനി അങ്ങനെ അങ്ങനെ അൽഫാമും മന്തി തന്നെ അങ്ങനെ ഹോട്ടലിൽ നിന്ന്ലച്ച് അങ്ങനെക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിച്ചക്കെണ് പിന്നെ രാവിലത്തതോല വകയാണല്ലോ ഭക്ഷണം അപ്പോ പുട്ടും കടലൊക് കറി ആണ് ഉണ്ടായിര്ന്നത് ചായ കട്ടൻ ചായെം. പുട്ടും കടലക്കറീക്കെയായിട്ട്. എങ്ങനെ കോടക്കെ ഉണ്ടേയിനോ?
അയ്യല്ല വൈബേന്. വൈബ്ന്ന് വച്ചാലില്ലേ അവിടെന്താറയൊ പ്രശ്നം? രാത്രിയൊന്നും എന്തോ സംഭവിച്ചാല് ഡോക്ടർമാരല്ലട്ടോ
ആണോ?
ൻ്റമ്മേ ൻ്റെ അനിയത്തിൻ്റെ മോന് സ്വിമ്മിങ് പൂളിൽ ചാടിയല് സ്വിമ്മിംഗ പൂളിന്റെ വക്കിന് ഓന്റെ താടി വെച്ച് കുത്തി
ആഹ്
താടി വെച്ച് കുത്തിയല് താടിന്റവിടെ മുറിയായി
ഉം
ജസ്റ്റ് ഒന്ന് മുറേ മുറേന്ന്വെച്ചാൽ നല്ല രക്തം പോവുക അങ്ങനെ കുറച്ചട കഴിഞ്ഞപ്പീ തണുപ്പോണ്ട് രക്തം അടെ നിന്നിട്ടോ പക്ഷെ വല്ല്യോരു ഇങ്ങനെ ഓട്ടായി അങ്ങനെ ഞങ്ങള് ചോദിച്ചു ഓലുവായിട്ടൊന്നു ബന്ധപ്പെട്ടപ്പോ ഓലുപറന്നെ ഇവിടെന്നും ഡോക്ടമാരില്ല ഒന്നക്കിലെ അരീക്കോട് പള്ളിപ്പടി വരന്ന്
ഉം
അല്ലെങ്കിൽ അരി വ്ടെ ന്ത പുന്നക്കലല്ല ആ ഭാത്തെവിടോ ഒരു സ്ഥലം പറഞ്ഞി കൂമ്പാറയൊ കൂടൽനൊ എന്തോ ഒരു സ്ഥലം പറഞ്ഞു അവിടെ എവിടോ പോണന്ന് ഇങ്ങോട്ട് രാത്രി പോയി അവര് ഞങ്ങൾ കാറുവായിട്ട് പോയിട്ട് രാത്രി കോടനോട് മുന്നേക്ക് കണ്ണു കാണില്ല
മണിക്കൂറുകളോളം ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ എത്തിയത് അത്രയും റിസ്ക് എടുത്തിട്ട് മെല്ലെ മെല്ലെ മെല്ലെ മുന്നില് വണ്ടി വിളിച്ച ഏതെ ഒരിക്കലും വണ്ടി വരുന്നുണ്ട് ലെളക്ക് തമ്മ് തമ്മില് വണ്ടികള് മുന്നില് വേറെ വണ്ടി വന്നാല ഒന്നു ഞമ്മൾ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വന്നാലൊന്നും കാണൂല തൊട്ട എടുത്ത് വണ്ടി എത്തിയാ മാത്രേ കാണുള്ളൂ കോടനോട് ആ പിന്നെ റോഡ എതാന്ന കൂടിയന്നും അറിയില്ല
ഉം
ഇത്രയും നല്ല റിസ്ക് എടുത്ത് പോയി അപ്പോലും പറയണ്ട് എന്തോ പറ്റിയാല ഇനി പ പെട്ടെന്ന് സുഖല്ലായകൊക്കെ വന്നാൽ ഇവിടെ അതിനതിനുള്ള സം സംവിധാനങ്ങളില്ലാണ്
ആഹ് അത് എനിക്കറിയില്ലട്ടോന്നാ കാരണം അങ്ങനെ അറിയുന്നുണ്ടെങ്ക ഞൻ പോല എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആ ഹോസ്പിറ്റൽക്ക് എന്തെങ്കിലും ഇതേപോലെ പെട്ടെന്നുണ്ടിലോ
ഇ ഇപ്പോളന്നരും ഒരു മാസയില്ല ഒരു മാസ മുന്നേ ഒരു കുട്ടി അവിടുന്ന് വെള്ളത്ത് വീണ് മരിച്ചീണ് ആ കുട്ടിനെ കൊണ്ടുവരുന്നത് മതിര്ക്ക
ആ അത് ഞാൻ കേട്ടു ആ മരിച്ച ആ കുട്ട വെള്ളത്തി ഇന മരിച്ചീന്റെ പിറ്റത്തെ ദിവസമാണ് ഞങ്ങൾ കക്കാടമ്പൂഴീക്ക് പോയത് അന്ന് ഓര് പറയണ ആഹ് അതെ അന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ പോ കപിട്ടേന്നാണ് അവർക്ക് പോയത് അപ്പൊ സിി സ്ൽ ഇങ്ങനെ എല്ലാവാരും നമ്മ ഇന്ത്യ ടൈമിൽ ഓ ഇങ്ങനെ പറയുന്നീ കുട്ടികളെ നോക്കിക്കോളും ഇങ്ങനെ ണ്ട്ന്ന് നമ്മളൊപ്പ എല്ലാം തന്നെ ഇങ്ങനെ പറഞ്ഞു ഒരു കുട്ടി ഒരു കുട്ടി അതേപോലെ എന്താ ടൂറൊക്കെ കഴിഞ്ഞ് പോവാ നിന്നപ്പോളാണ് കിട്ടിക്കങ്ങനെ അപ്പ ഇവിടെന്തായത്ന്നൊക്കെ പറഞ്ഞോ തിരിച്ചത് എന്നൊക്കെ പറഞ്ഞേട്ടോ ആ
കിട്ടാൻ പണിയാണ്
ആ കാണാനൊക്കെ രസമാണ് പറഞ്ഞിട്ട്കാരല്ല എന്നാലും അവിടെക്കെ വീടുകള് ഉണ്ടല്ലോ ഹെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ആ ഞങ്ങള്നല്ല പിന്നെ കോട കണ്ട് ഒരു വളവിടെ നിർത്തി കുറേ ഒരു കുണ്ടം എ ചെറുക്കന്മാരും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്അവിടെ ഫോട്ടോ എടുക്ക്ന് അവിടെ വണ്ടി ആ കോടി ഇന്നലെ അയിലൊക്കെ പോയി ഞങ്ങൾ അവിടെന്ന് ഫോട്ടോ എടുക്കാൻ വന്നപ്പോ അവിടെ വീട് ഹെ
ഒരു അം ഒരു കുരിശുമല
ഓ അത് രണ്ടും ഒന്നല്ലേ കുരിശുമലയും കൊടികുത്തിമലും ഏകദേശം പ്പാണല്ലോ ആ കൊടികുത്തിരണ്ടും ഏകദേശം ഒരു സ്ഥലത്തല്ലേ ഉ കൊടിക്കുടത്തി മല മന്ന് ആ കോടിക്കുട്ടി ഈ മലമാന്ന് വീണ്ടും നല്ല എകരത്തിക്ക് കേറുന്നതാണ് കു രുസ്
കുരിശുമല ആഹ അ കുരിശുമലയിലൊക്കെ പോയന്ന് ഫുള്ള് കോടേനി
ആഹ് ഞങ്ങള് മാലമ്മെ കേറീട്ടേ പക്ഷേ കുരിശുമാല മക്ക് എത്തിട്ടില്ല ഏ കൊടികുത്തിമലന്റെ അയ്മല എത്തി ആ നല്ല നല്ല ഇയ്യ് പറഞ്ഞ പോലെ തന്നെ തായത്തക്ക് നോക്കിയാൽ ഒന്നും കാണൂല്ല എന്താ ഫള്ള് കോടാ
ആ
ഇടക്ക് കോട ഇങ്ങനെ നീങ്ങോല്ലോ അപ്പൊ ശരിക്കും കാണും തായ്ത്ത്ക്ക് അങ്ങനൊക്കെ ആ നല്ല രസ നി പക്ഷെ ഇങ്ങനെ ഹോസ്പിറ്റലില് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അ എന്തെലും പറ്റിയാലരു ബുദ്ധി ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ കുഴപ്പൊന്നില്ല
ഞങ്ങള് പോയാഅന്നന്നെ ഒരു പ്രായള്ളമ്മ വീണിട്ട് അതേപോലെ ആട്ന്ന് വീണ്, ണ് ഇങ്ങ്ട്ട് മു
ന്ന് ജി അയിനെ ജീപ്പിന്റെ അടുത്തക്ക് എത്രെ കിലോമീറ്ററുകളോളം എടുത്തിട്ട് വന്നതാ ആൾക്കാര് മാറി മാറി എടുത്ത് വന്നതാ, ജി പിന്റെടുത്ത്ക്ക്
അങ്ങനെക്കെ തെ ആവുമ്പോളാണ് ബുദ്ധിമുട്ടല്ലേ അന്നും ഞങ്ങൾ പോയന്നും ണ്ട് കുറെ ആൾക്കാര്ണ്ട്
എന്താ പറ്റിയൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റൂലല്ലോ എന്തോ സംഭവിക്കണന്ന്നൊന്നും
ആ കുട്ടികളെ കൊണ്ട് വന്നോരുണ്ട് അതേപോലെ അല്ലാതെ യെടി ഇനിക്ക് പിന്നെന്താ, ആ ഇന്ക് നി യാത്ര പോ വുമ്പോ ഇതേപോലെ എന്തെങ്കിലും പറ്റോ എന്നൊക്കെയാണ് പേടി, ഒന്നും പറ്റുന്നില്ല എന്നാലും ഇങ്ങനെ ഓരോ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മ ക് ഒരു ഉൾഭയമാണല്ലോ, പിന്നെ അതിങ്ങനെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കിടക്കല്ലേ, എപ്പോഴും അതിങ്ങനെ, ശീലാവണ്
എന്നാ പിന്നെ ആയ്കോട്ടെട്ടോ
വേറെന്തൊക്കെ ഉണ്ട് എന്നിട്ട് വിശേഷങ്ങളൊക്കെ ആ എന്നാ ശരിട്ടോ